ആഹ് പറയുന്നേ കേക്കുന്നുണ്ടോ
ആഹ് കേക്കാം കേക്കാം
ആണോ ഈ ഈ ഇടക്ക് രാത്രി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ എവിടെയായിരുന്നു
ആഹ് ഇവിടെ ഈ ഇടക്ക് സൂയിൽ പോയായിരുന്നു മൃഗശാലയിലെ
മൃഗശാലയിലോ ഓ ഓ
ബി ന്നെല്ലാരുടെ എങ്ങനെ പോയെ
ട്രെയിനിലോ ഓഹ് ഒത്തിരി ദൂരം ഉണ്ടായിരുന്നോ
ആഹ് കുറച്ചു ദൂരംഉണ്ട് കുറച്ചു രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു
ആഹ് വീട്ടീന്ന് അന്നേരം ആരൊക്കെ ഉണ്ടായിരുന്ന് പോവാൻ
അമ്മ ചേച്ചി പിന്നെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്ന് അപ്പൊ എല്ലാരും കൂടെ ഉണ്ടായപ്പോ
മടുപ്പ് ആഹ് ബോറടിച്ചില്ല മടുപ്പില്ലായിരുന്നു ആഹ് എപ്പൊ എറങ്ങി അന്നെര വീട്ടീന്ന്
വീട്ടീന്നൊര് ആറു മണിയെക്കെ ആപ്പ എറങ്ങി
എറങ്ങി ഏ ട്രെയിന് എത്ര മണിക്കായിര്ന്ന്
ന് ആറരക്കാ തോന്ന് ആറരക്കായിര്ന്ന്
ആറരക്ക് അ അന്നെരം അങ്ങ് എവിടെ അ
ഞാന് എട്ടരക്കെ ആയപ്പെഴത്തേക്ക് ങ്ങ് എത്തി.
ആ ആദ്യമേ മൃഗശാലേലാണൊ പോയേ
ആ ആദ്യം മൃഗശാലെല പോയെ പിന്ന അത് കയ്ഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ
പോയെ ആ മൃഗശാല എങ്ങല്ല എങ്ങന നമ്ക്ക് കേറുന്നെയ്ന് ടിക്കറ്റുണ്ടോ
ഉം ടിക്കറ്റുണ്ട് ടിക്കറ്റുണ്ട് ഇത്ര രൂപ വച്ച് ടിക്കറ്റ്
ടിക്കറ്റുണ്ട് ടി ഓ ടിക്കറ്റ് നോക്കിട്ടവരെഅകത്തോ
ആ പിന്നെന്തോ കൊറേ നു ഇഷ്ടം പോലെ
ആന്നോ ഏം
അത് സ്ഥിതി ചെയ്യുന്നത്
ആ ന്നട്ട് അത്രെയും നടക്കാനുണ്ടാര്ന്നോ
ആ ഷ്ട്ടം പോല അത് നമക്ക് അറിയാം പറ്റത്തില്ല എങ്ങോട്ടെക്ക്യാ പോവണ്ടേന്ന്
ആന്നോ നടക്കാനുണ്ട് അവടെ എഴുതി വെച്ചി ട്ടുണ്ട് ഏതൊക്ക മൃഗങ്ങളാ
ഈ മൃഗത്തെ കാണ്ണോങ്കി ഇങ്യൊ ട്ട് പോണം ഈ വേറെ മൃ ട്ട് പോണം അങ്ങനെ കൊറെ ബോടൊക്കെ ഒണ്ട് അഓണ്ട് മ്മക്ക്
ഒണ്ട് ആഹ് നമുക്ക് ആദ്യയ്ട്ട് ചെല്ലുന്നെന്റെ റ്റേവു ദ്ധിമുട്ടേ കാണത്തൊള്ളു ല്ലേ ആഹ്
ണോ വ്ടെ
ഓ ഓ ഓ ഒണ്ട് പറഞ്ഞെരാൻ നമുക്ക് ന്തെലും സംശയൊക്കെ ണ്ടെ ചോദിക്കാൻ പറ്റും ആഹ് പുലിയൊക്കെ ഒണ്ടായിര്ന്നോ
ട്ടം പോലെ മൃഗങ്ങളാ പിന്നെ ഞങ്ങള് പോയ സമയം രാവിലെക്കെ ആയോണ്ട് മൃഗങ്ങൾ അത്ര ആക്റ്റീവല്ലാര്ന്ന് അതിന്റെ രു
ആന്നോ പുലിയും സിംഹൊക്കെ ഉണ്ടായിരുന്നോ
ആ പുലീ സിംഹം കടുവാ ആനയൊന്നും ആനൊന്നുല്ല
മയിൽ ഉണ്ടായിരുന്നു മയില്
മൈയില് ഇല്ല മാനൊക്കെ ഉണ്ടായി
ഉണ്ടായിരുന്നു ഓ ഹോ ഈ സിംഹം ഒക്കെ എങ്ങനെ എപ്പോഴും സൗവുണ്ട് ണ്ട് ഉണ്ടാക്കി അങ്ങനെ ആരുന്നോ ന്നോ
ആഹ് സിംഹം അത്യാവശ്യം ഇതൊക്കെയ ഉണ്ട് സൗവുണ്ട് ഒക്കെ ഉണ്ടാക്കും
ഉണ്ടാക്കും ഒ ഹ് നമ്മള് ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന അത്രയും വലിപ്പൊക്കെ ഉണ്ടോ സിംഹത്തിനൊക്കെ നേരിട്ട്
സിംഹങ്ങളായിത്തില ട്ടോ
ഓ ഓ
ആദ്യ പ്രശ്നങ്ങളു ഉണ്ട് എന്നാലും വല്ല്യ കുഴപ്പമില്ല
ആഹ് മുതലെക്കെ ഉണ്ടായിരുന്നൊ വെല
ലുണ്ട് മൊതലെണ്ട് ഇഷ്ടം പോലെ മൊതെ ലെണ്ട്
ആന്നോ ഏ മൊതല
ഹൊ പാമ്പേള്
ഓ പാമ്പൊക്കെ ഉണ്ടായിര്ന്നൊ
ആഹ് ഇപ്പ പൊട്ടാമസംന്തായ
ഉണ്ടായിരന്നോ എല്ലായിനും പാമ്പുകളൊക്കെ ഉണ്ടോ
ആഹ് ഇഷ്ടം പോലൊപാമ്പോളുണ്ട്
ആഹ് അല്ല സാധാരെണ സാധാരണ പാമ്പുകളെയൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വേറെയായിട്ടല്ലേ ഇ
ആ അങ്ങനെന്നെ ഒരു ഗ്ലാസില് നമുക്ക് ക്കഒരു സംഭവുണ്ട് അത് പ്രത്യേക വായന് എന്താ പുറത്ത് തേം കേറ്ന്നെ
കേറുന്നയാ ആഹ്
ആഹ്
ആഹ് അതിനത്തോട്ട് കേറിയ എല്ലാരപാമ്പോ
പാമ്പെള്ണ്ട് അയ്നാത്ത് ഇ ഗ്ലാസി തെങ്കിട്ട്ചക്ക പൈ ചെറ്യേയ ഗ്ലാസ്സൊന്നുല്ല ഭയങ്കര വല്ല്യ ഗ്ലാസ്സ് സ ഒക്ക റൂമിൽ കാണും
ഓഹ് ഇത് ഇതൊക്കെ അനങ്ങിയൊക്കെ ചെയ്യുന്ന
ആഹ് എപ്പഴ ചെലതൊന്നും ഇനനങ്ങത്തില്ല ഇങ്ങനെ അനങ്ങാതെ ക്കും പക്ഷെ ചെലത് ക്ക് ഭയങ്കര അനക്കവ
ആഹ് ഓഹ് ഈ മുള്ളൻ പന്നിയൊക്കെ ഒണ്ടായിരുന്നോ മുള്ളൻ പന്നി
മുള്ളം പന്നിയോ ഒണ്ടായിരുന്നു എല്ലാ മൃഗങ്ങളും ഒണ്ട് മിക്ക മൃഗങ്ങളും ഒണ്ട് പിന്നെ ആന മയില്- അതൊന്നും ഇല്ലാരുന്നു
അതൊന്നും ഇല്ലാരുന്നു ആഹ് സാധാരണ സാധാരണ മൃഗശ തന്നല്ലാ എല്ലാരും ഈ സിംഹത്തെക്കെഒക്കെ കാണാനല്ലയോ-
ആഹ് സിംഹം, പുലി പല തരത്തിലുള്ള- പുലികൾ ഒണ്ടായിരുന്നു
പുലികള് ഓഹ് ഓഹോ
വരയൻപുലി
ആഹ് വെ ആഹ് ആഹ് മനസിലായി മനസ്സിലായി ഓഹ് ഇണ്ടാര്ന്ന് അന്നേരം സിംഹം സിംഹം രണ്ടന ഒണ്ടോ ആണും, പെണ്ണും
ആഹ് രണ്ട് രണ്ട് കൂട്ടിലായിട്ടാ ഇട്ടേക്കുന്നത് സിംഹത്തി വേണ്ടായോ
ആഹ് പിന്നെ
നല്ല സ്ഥലം വേണ്ടായെ രണ്ടു തരം ഒര് ഒരു കൂട്ടില് ഒരു സിംഹെ ഒള്ളു
ഓഹ് ഓഹ് ആൺ ഓഹ് വേറെ അഹ് ആ ഞാൻ ചോദിക്കട്ടെ ഈ പെൺ സിംഹല്ലേ വലുത് ആൺ സിംഹത്തെ
വലുത് ആൻസിംഹന്ന് വെച്ചാല് അയിന്റെ പൂടെയൊക്കെ ഉണ്ടായൊണ്ട് ഇച്ചി എടുപ്പ് തോന്നിക്കും അയിന്
തോന്നിക്കുന്നു ഓ ഓ ഈ തലയെടുപ്പോടെ നിക്കൂല്ലയോ
പുടെ നിക്കും
അ ഹാ പിന്നെ നാട്ടില് ഉത്സവങ്ങളൊക്കെ ഒക്കെ ഉണ്ടോ
ആ നാട്ടില് ഉത്സവം കഴിഞ്ഞ് എല്ലാ ഉത്സവവും കയിഞ്ഞു അമ്പലത്തിന്റെ എല്ലാ ഉത്സവം കഴിഞ്ഞ്
കഴിഞ്ഞിട്ടുണ്ട് ആ ഇനി അന്നേരം ഈ വർഷം അവസ വസാനം ഒക്കെ ആവോ വീണ്ടും ഉത്സവങ്ങളൊ ക്കെ ആവാൻ
ട്ടം അതിന് ഇങ്ങനെ നോക്കിയിരിക്കും ഉത്സവാവാനായിട്ട്
അതെ ആ ഇവിടെയും ഉത്സവങ്ങളൊക്കെ ക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ വർഷം അവസാനത്തോട് കൂടീട്ട് തൊടങ്ങ ത്തൊള്ളൂ
ആ
ഉം തൊടങ്ങി കഴിഞ്ഞാ പിന്നെരു നാലഞ്ച് മാസത്തേക്ക് ഇത് തന്നെയാന്നെ
ഇഷ്ടം പോലെ അമ്പലം ഒ ടുപ്പിച്ചടുപ്പിച്ചങ്ങ്
കാരണം അവിടെ ഇവിടെ ക്കെ ഉത്സവം കാരണം നമുക്ക് വീട്ടിരുന്നാല് കൊട്ടും, ചെണ്ടയുടെ കൊട്ടും മെളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുവല്ലോ അതെ അതെ അങ്ങനാവുമ്പോഴത്തേക്ക് പിന്നൊരു ഒരു ആഘോഷമാണ് എല്ലാരും ഒത്തുചേർന്നേ. ആ നമ്മടെ ദൂരെ ഒള്ള ബന്ധുക്കളൊക്കെ വരും. ആ ഇവിടെ വല്യ പരിപാടികളൊക്കെയാ. ഉത്സവത്തിനൊക്കെ വല്യ പരിപാടികളാ നടക്കുന്നത്. പിന്നെ നമുക്ക് ആഹ് അവധിക്കാലത്ത് ഈ അവധി ധികാലത്ത് യാത്ര പോണോന്നൊക്കെ ഒണ്ടായിരുന്നു. പിന്നെയും ഈ അവധിയൊക്കെ ആവുമ്പോഴ ത്തേക്ക് എല്ലാടോ അങ്ങ് തെരക്കല്ലേ?
ആ തെരക്ക് കൂടും
ആ തെരക്ക് കൂടുമ്പോഴ ത്തേക്ക് നമുക്ക് മൊത്തത്തി തെരക്കിന്റെടക്ക് പെട്ട് പോയാ പിന്നെ
പെട്ടുപോവും. എന്താ കൊച്ചുങ്ങളൊക്കെ ഒണ്ടങ്കിൽ
പിന്നെ ഈ തൊത്തിരി തെരക്കാകുമ്പോഴത്തേക്ക് പകർച് ചവ്യാധികൾക്കൊക്കെ ഒള്ള സാധ്യതയും കൂടുതലല്ലേ? ആ അസുഖങ്ങളൊക്കെ എല്ലാവർക്കും വന്ന് കഴിഞ്ഞാ നമ്മള് ആ വീ വീട്ടില് പ്രായ ആയിട്ടോ ഒക്കെയൊള്ളവര് ഈ അസുഖങ്ങളൊക്കെ വന്ന കഴിഞ്ഞാല് നമ്മള് പാടല്ലേ. ഒരിടത്ത്ന്ന് വേറൊരിടത്തോട്ട് കൊണ്ടുവരുന്നൊക്കെ ക്ക പറഞ്ഞത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല്യയോ? ആ അല്ലേ പിന്നെ ഇങ്ങനെ അല്ലാത്ത സമയങ്ങളിൽ പോണം. ഇങ്ങനെ അവധി നോക്കിയിരിക്കാതെ.
അല്ലാത വല്ലോ ഉണ്ടെങ്കി പോണം. പക്ഷെ സ്കൂളിലൊക്ക അവധി എട്ക്കാൻ പറ്റത്തില്ലല്ലോ.
അത് ഈ ജോലി ഉള്ളോർക്കും സ്കൂളുകളി പഠിക്കാനൊക്കെ പോന്നവർക്കൊക്കെ അത് ബുദ്ധിമുട്ടാ ആ പിന്നാ അവധി ക്കെ ആവുമ്പ എല്ലാർക്കും ഒരുമിച്ച് അവധി ആയേണ്ട് എല്ലാരും ഇങ്ങനെയാ. കഴിഞ്ഞു പോവുല്ലോ
ശനീം ഞായറും ഒക്കെ ആണെങ്കി പിന്നേം കൊഴപ്പ ഇല്ല.
എന്നാലും ശനീം ഞായറും ഒക്കെ തെരക്ക് കൂടുതലായിരിക്കും.
ആ തെരക്കിന്റെ കാര്യം ഇത്തിരി
ഉം പോകാറൊക്കെ ഉണ്ട്. പറ്റുന്ന സമയത്തൊക്ക പോവും പിന്നെ തെരക്കുകളും നേരത്തെയുള്ള കാര്യങ്ങളു ഒക്കെ നോക്കി നോക്കിട്ടല്ലെ പാവാൻ പറ്റൂ.
ആ
ആ നാ ട്ടിലൊക്കെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷവടെ
എല്ലാർക്കും സുഖം
സുഖയിട്ടിരി
ഉം സുഖം സുഖം
ആ മഴയെക്കെ ഒണ്ടോ
മഴ ഇപ്പം അങ്ങട് തോന്നതേ ള്ളു കൊർ
ആ ഇവടെ രണ്ടുസം കൊണ്ട് മഴയില്ല
ആണോ വെ
ആ വെയ്ല് അത് ൻ്റെ കൂടെ ചൂട് മഴയാവുമ്പഴത്തേക്ക് പിന്നങ്ങ് മഴ വെയിലാവുമ്പോ പിന്നെങ്ങ് ചൂടു ല്യോ ആ ആ താ രണ്ടുസം കൊണ്ട് ചൂടു ണ്ട് പിന്നെ പില്ലറക്ക് ചെറുതായിട്ട് ഒരു പനിയുടെ കോളൊക്കെ ണ്ട് ഇനീ മഴയും വെയ്ലൂടെക്ക ച്ചു വന്നൊണ്ടാണൊന്നും അറിയാം വയ്യ ആ പുതിയ അസുഖങ്ങള് ആ പുതിയതൊക്കെ വരുമ്പഴത്തേ ക്ക് നമക്ക് എവട്ന്ന എങ്ങനെ പകര് ന്നേ നറിയാം പറ്റത്തില്ലല്ലോ ഈനമ്മള് പൊതുഗതാഗതൊക്കെ യൂസെയ്യുന്നോണ്ട്
ആഹ് അതാ
കാരണം നമ്മുടെ- ആ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു-
നമ്മൾ പോലും അറിയാതെ ഇരിക്കും നമ്മൾ പോലും അറിയാതിരിക്ക
ആ ഇ നമ്മള് ബസ്സിലൊക്കെ യാത്ര ചെയുമ്പഴത്തേക്ക് നമ്മള ടുത്തിരിക്കുന്നവര് തുമ്മയടക്കൊക്കെ ചെയുമ്പഴ് ത്തേക്ക് ഒരു മറയും ഇല്ലാതാ ചെയ്യുന്നത്
ആ അന്നേരം ഈ അണുക്കളൊക്കെ വായിലൂടെ പടർന്ന് നമുക്കും എത് ത്തും പക്ഷെ നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റത്തില്ലോ
അതും പറയാൻ പറ്റത്തില്ല
ഒക്കെ പോകുന്ന കുട്ടികളാണെങ്കിലും അടുത്തിരിക്കുന്നവർക്കൊക്കെ പനിയാന്നെങ്കിലും ആണുക്കളൊക്കെ ആയിട്ടാണ് വരുന്നത് ഉം സ്കൂളിലൊക് ഒക്കെ പോന്ന പിള്ളേരുള്ള ഇടത്തൊക്കെ ആണെങ്കിലും ഇങ്ങനെ അസുഖങ്ങൾ മാറാതെ വന്നോ
ഉം അതാ ഇപ്പഴത്തെ പിള്ളേർക്കല്ലേ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ
അസുഖങ്ങളും പിന്നെ പിള്ളേരത് വീട്ടിലോട്ട് കൊണ്ട് വരും വീട്ടിൽ പ്രായമായവർ ത് പകരും അതെ അങ്ങനെ മൊത്തത്തിലൊരു മഴയൊക്കെ ആയോണ്ടേ
അവിടെ പ്രായ
ആ ഇവിടെ രണ്ടു ദിവസം കൊണ്ട് ഇല്ലായിരുന്നു എം എന്തുവാ ഇന്ന് ഇന്നൊക്കെ ഇനി പെയ്യുന്നൊ എന്നൊന്നും അറിയാൻ വയ്യ ഇടയ്ക്ക് കോള് കാണും അന്തരീക്ഷത്തില് മഴക്കോളെ മഴ ഴക്കാർ ഇങ്ങനെ കാണും പിന്നെ അതങ്ങ് മാറി വെയിലാവും പിന്നെയും മഴക്കാറ് കാണും
ന്നാലും പെയ്യത്തില്ലല്ലേ മഴ
ല്ല നല്ല ചൂടുണ്ട് രണ്ടു ദിവസം കൊണ്ട്
ആഹ്
കാലവർഷം ആന്നെങ്കിലും കാരണം ഇപ്രാവശ്യം കാലവർഷം കുറച്ച് നേരത്തെ പെയ്തില്ലായിരുന്നോ തുടങ്ങിയില്ലായിരുന്നോ അപ്പഴത്തേക്ക് ആഹ് അത് തുടങ്ങിയത് കാരണം നേരത്തെ അങ്ങ് മഴ അറിയാലോ ഓവേ പെരു മഴയാ പുറത്തോട്ടൊന്നും എറങ്ങാൻ പറ്റ് റ്റത്തൂല്ല
ഹ് ഇവിടങ്ങ് മഴയായി ഇപ്പോഴും അങ്ങ്
ഉം അന്നേരം തുണികളൊക്കെ ഉറങ്ങാൻ ഉണങ്ങാനൊക്കെ പാടായിരിക്കുവല്ലേ
ആഹ് ഭയങ്കര പാടാ പിന്നെ അകത്തൊക്കെ ഇട്ടാ ഒണക്കീത്
അകത്തിട്ട് ഒണക്കിയാലും നമ്മൾ ഈ തുണികളൊക്കെ വെയ്ൽ ല് കൊള്ളാതെ ഉണക്കുമ്പോഴത്തേക്ക് നമുക്ക്, അഹ് അതെ സ്മെല്ലുവാ പിന്നെ ശ
ഒരു ആഹ് പൂപൊലിന്റെയൊക്ക റൂം സ്മെല്ലായിരിക്കും അങ്ങ്
അ അതാ പിന്നെ നമ്മള് ബസ്സുകളിലൊക്കെ ക്കെ യാത്ര ചെയുമ്പോഴത്തേക്ക് നമ്മുടെ സ്മെൽ ഒരുപാട് കാണുവല്ലോ ഉണങ്ങാത്ത തുണിയ നമ്മൾ ഇട്ടേക്കുന്നെങ്കിലേ അതങ്ങനെ എല്ലാരെയും ബാധിക്കുകയും ചെയ്യും ആ ഇഷ്ടപ്പെടത്തുംല്ലാതെ അത് നമ്മളിങ്ങനെ ഒരുമിച്ചൊക്കെ യാത്ര ചെയ്യുന്നവർക്കാണെങ്കില്
ആ ആഹ്
പിന്നെ ശെരി ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ
ആഹ ശരി ശരി ശരി